ആ
കേക്ക്‌ന്ന്ണ്ടോ
ആ കേക്ക്‌ന്ന്ണ്ട്
ആഹ് എന്താ വിശേഷം
എന്താ സുഖയിരിക്കുണു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇ ക്ക്യാ
ഇരിക്കല്ലേ ഇല്ല കഴിച്ചില്ല കഴിക്കണം ഉം ആ നേരം വൈകും കൊറച്ച് ഒരൊമ്പതര പത്
അതെ
ഉം എന്താ വേറെ വിശേഷം
വേറെന്താ ഇങ്ങനെ പോണു ഏ എടാ ഡ്രസ്സിങ്ങ്കളൊക്കെ ചെയ്യുമ്പോഴേ മോഡൽ ഡ്രസ്സ്‌ കളോ അതോ ട്രഡീഷണലായി ഡ്രസ്സ്‌കളാ കുട്ടിക്കിഷ്ടം
എനിക്ക് മോഡൽ അങ്ങനെ അധികം ഇല്ല ട്രഡീഷണൽ ആയിട്ടുള്ളതാണ് കൂടുതലും ഉപയോഗിക്കുന്നെ അവിടെ ആ ഇത് എങ്ങനെയാ ഉപയോഗിക്കുന്നെ മോഡലാണോ
ആ അങ്ങനെയല്ല്യ വേ ശരി ക്ക് ട്രഡീഷണലാറ്ന്നു ഇഷ് ടം ഇപ്പം ഹസ്ബൻഡിനാണെങ്കിലും ഇപ്പൊ സാരിയൊക്കുട്ക്ക അതുപോലെ ചുരിദാറൊക്കെയിട്ട് ഷോളൊക്കേ ഇട അങ്ങനത്തെക്കൊരിഷ് ട്ടള്ളോരാളാണ് ഇപ്പം ഞാന് ഏ പഠി ഠിക്കണ കാലത്തൊക്കെ ഏ കുറച്ച് ജീൻസും ടോപ്പും അങ്ങനെയൊക്കേട്ടാരുന്നു അവരിക്കതൊന്നുങ്ങനെ വല്ല്യയ താല്പര്യൊന്നും ഇണ്ടാരുന്നില്ല ആ ഇപ്പൊ പിന്നെ കല്യാണത്തിന് ശേഷം കുട്ടിയൊക്കെ ആയേനു ശേഷം പിന്നെ ഞങ്ങടെ ഫാമിലിയിലും കുറെ പേരൊക്കെ കൊറച്ച് മോഡേൺ അങ്ങനെ ഡ്രസ്സൊ ഒക്കെ അയ് ധരിക്കുന്നാള്കള ആള്കളാണ് അപ്പൊ അതോണ്ട് അപ്പോ അവര്ടെ കൂടെ നമ്മളങ്ങനെയല്ലെ ച് ചന്ദനം ചാരിയാ ചന്ദനം മണക്കും പറയൂലോ പ്പോ അവ രുടെ കൂടെ കൂടിയിട്ടിപ്പോഎ ഡ്രസ്സൊക്കെ ഇപ്പൊ ജീൻസാണെങ്കിലും ചെറിയെ ക്രോപ് ടോപ്പൊക്കെ ഇടലൊക്കെ തൊട ടങ്ങിയണു അപ്പ ഹസ്ബന്റൊന്നും പറയാറൊന്നുല്ല്യട്ടോ താൽ അവരെല്ലാവും ഇപ്പ ആ ഒരിതാണ് പ്പ ഞാമാത്രം അങ്ങനെ വേറിട്ടിക്കണെ അവര്ക്കൊരു വെഷ്മവല്ലേ അതുകൊണ്ട് എ ന്താന്നറിയില്ല ഒന്നും പറയാറൊന്നുല്ല്യ ഞാൻ പിന്നെ കൂടുതല് അങ്ങട്ട് അങ്ങട്ട് വല്ലാതെ ചോയ്ക്കില്ല
ആ എല്ലാ മോഡലും ഇടും കൂടുതലിടുന്നത് ചുരിദാറാണ് പിന്നെ സെറ്റ് സാരി ഹേ ജീൻസ് ടോപ്പ് ഇപ്പ ഇടും എവിടെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോർത്തൊക്കെ പോവുമ്പം ടൂറ് പോവുമ്പോ അങ്ങനെക്കെ ആണെങ്കിലൊക്കെ അത് ഇ തെല്ലാം ട്രൈ ചെയ്യും പക്ഷേ കൂടുതലിഷ്ടം ആ എന്താ പറയാ ട്രഡീഷണൽ മോഡേണ് ഉം മോഡേൺ എന്ന് പറഞ്ഞാ ഇപ്പ എല്ലാരും മോഡേ മോഡേ ഡേനാണല്ലോ പെട്ടെന്ന് എവിടെങ്കിലും പോവാനെക്കെ കേട്ട് നമ്മക്ക് പെട്ടെന്ന് ഒരു കംഫർട്ടാണ് ചുരിദാറൊക്കെ ഇട്ടിട്ടൊക്കെ പോവാന്നൊക്കെ പർഞ്ഞാ സാരി ഉടുക്കുന്ന പോലെയൊന്നും അല്ല പിന്നെ ബസ്സിലൊക്കെയാണ് ആ ടൈമും എടുക്കൂല്ല ബസ്സിലൊക്കെയാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാ ഇതൊക്കെ ഇട്ടിട്ട് പോവാണ്ടിരിക്കാ നല്ലത് ബസ് റ്റ് ചുരിദാർ തന്നെയാണ് സാരി ഉടുത്തിട്ട് പോയാല് എ ഏ ഒന്നു ഒന്നും നടക്കൂല്ല. അല്ലാത്ത ഫങ്ഷൻസൊക്കെ യാണെങ്കി ല് ഒക്കെ നമ്മക്ക് ഏഹ് മോഡേൺ ഡ്രസിനെ ട്ടാലും ഒന്നും കൂടെ നല്ലത് ഏ പിന്നെ സാരി അല്ലെങ്കി ചുരിദാർ ആ അതാണ് ഉം
സാരി ഉടുക്കുമ്പോ പറയണ പോലെ നല്ലൊരു ഭംഗിയാണ് നമ്മള് എന്നുപ്പ ഇങ്ങനെ ഡ്രസ്സ് ചുരിദാറും അങ്ങനെ ടോപ്പുകളൊക്കെ ഇട്ടിട്ട് പോണ പോലെല്ല സാരി എപ്പഴെങ്കിലൊക്കെ ഒന്ന് ഉടുക്കുമ്പോ നമുക്ക് നമ്മളെ ന്നെ എന്തൊരു ഭംഗിയായിട്ടൊക്കെ തോന്നുല്ലേ
ആ യെസ് യെസ് അത് പർഞ്ഞത് ശെരിയാ ശെരിയാ
അത് കാണ് ണോരും പറയാറ്ണ്ട് ഇതില് നല്ല രസണ്ട് അങ്ങനെയൊക്കെ പറയാറ
അതെ വല്ലപ്പോഴും ആണെങ്കിലാണ് എട്ടോ നല്ലത് എപ്പഴും ഉടുക്കുന്നത് പോലല്ല വല്ലപ്പോഴും ആണെങ്കില് അത് പക്ഷെ നന്നായി ഭംഗിക്ക് ഉടുക്കുന്ന അതില്ല നന്നായി ഭംഗിക്ക് ഉടുക്കുന്ന ആൾക്കാരു ഉണ്ട്
ആഹ് അതെ അല്ല ഇപ്പൊ ഒരുവിധം എല്ലാവരും ആ അതെ ഇപ്പൊ ഒരുവി ധല്ലാവരേ ഇപ്പൊ സാരി ഉടുക്കാ അറിയാത്തവരൊക്കെ ഇങ്ങനെ ഏ ഈ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ട് ആഹ് അങ്ങനെ ചെയ്യ ക്കെ ചെയ്യും അതല്ലാണ്ട് ഇങ്ങനെ കൊടുക്കും അല്ലെ ആഹ് ചെയ്ത് തരണ ആളുകൾക്ക് കൊടുത്തിട്ട് അങ്ങനെ റാപ്പ് ചെയ്യാനൊക്കെ കൊടുത്തിട്ട് ത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ
ആഹ് ഇപ്പൊ ഒരു ഒരു വിഭാഗം ആൾക്കാര് റാപ്പയിക്കാ
ആഹ് അതെ അതെ ഇപ്പൊ ഇവിടെ അടുത്തൊരു വെഡിംഗ് ഉണ്ടായപ്പോ എന്റെ എ അങ്ങനെ ചെയ്തിണ്ടായി അങ്ങനെ റാപ്പയ്യാൻ കൊടുത്തിട്ടുണ്ട്ന്ന് പറഞ്ഞാർന്നു ഉടുത്തപ്പളും നല്ല വൃത്തിണ്ട് ട്ടോ കാരണം ചെയ്യുള്ളൂ ഉടുത്ത് സെറ്റാക്കി തരൊന്നി ല്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവര് നല്ല സൂപ്പർ ആയിട്ടാണ് അയിൻ്റെ ആ തൊക്കെ എടുത്തിട്ടുണ്ടാവേ ഞൊറിം കാര്യങ്ങളൊക്കെ അപ്പ അത് നമ്മള് സെറ്റ് ആക്കി ഉടുക്കാണ് ചെയ്യേണ്ടത് നല്ല രസം ഇണ്ടായിർന്നു പക്ഷെ കാണാന് നമ്മള് ഞാന് ആദ്യൊന്നും നല്ലം പോലെ ഉടുത്താറ്ന്നില്ലേ ഇപ്പൊ പിന്ന ഇങ്ങനെടുത്ത്ടുത്ത് ഇങ്ങനെ എന്തങ്കിലൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ ഞാൻ സ്വന്തായിട്ടന്നെ ഉടുക്കാ പിന്നെങ്ങനെ ായിട്ട പഫക് ആയി് ട്ട് വരണിണ്ട്
ഉം എന്റെ കസിൻ ബ്രദറിന്റെ മാര്യേജ് ഫങ്ക്ഷന് ഏ പിന്നെ റാപ്പ് വാങ്ങുവ ചെയ്‌ത് എന്നിട്ട് അത് ശരിക്കും അതെങ്ങനെയാ അവൻ ഇത് ഏതാ കറക്റ്റ് മെഷർമെന്റിൽ എടുക്കുന്നേന്ന അറിയില്ല നമുക്ക് ആ ഫ്രണ്ട് പ്ലീറ്റൊക്കെ കറക്റ്റായിട്ട് ക്‌ കിട്ടും ആ ഒരു വ്യത്യാസം ഇല്ല അത് എങ്ങനെ വിചാരിക്കും ഇവര് ഇതു എങ്ങനെയാ ഇത്
ആ പിന്നെ ഞാനും അതേട്ടാ ഞാൻ സാരി ഉടുക്കുമ്പോൾ അങ്ങനെ വിചാരിച്ചുണ്ടായിരുന്നു ഒരു ഷേപ്പില്ലാത്ത പോലെ അതായത് അത്യാവശ്യ ഞാൻ തടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഷേപ്പില്ലാണ്ട് പോലെ നിക്കും ഞാൻ ഉടുത്ത് കഴിഞ്ഞട്ടോ അപ്പോ ഞങ്ങടെ ചേ ച്ചി നന്നായിട്ട് ഉടുക്കണ ആളാ പ്പാ ആള് വന്നി ട്ട് ഒന്ന് കൊറച്ച് ടൈറ്റ് ഒക്കെ ആക്കിട്ട് എന്തൊക്കെയോ അവിടെങ്ങനെ ചെയ്യും അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഷേപ്പ് ഉള്ള പോലെ നല്ലൊരു വൃത്തിക്ക് നിക്കും ഒരു എന്താ ഒരു ബ്യൂട്ടീഷ്യൻ ഒക്കെ ചെയ്തു തരില്ലേ ആ ഒരു ഇതിന് ഇങ്ങെനെ നിൽക്കും അപ്പോ നമുക്ക് ഷേ ഇല്ലാത്തതുകൊണ്ടല്ലേ നമുക്കത് അത്ര ക്ക്‌ വൃത്തിക്ക് ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ടാവും ചേലപ്പോ
അതെ അതെ നമുക്ക് വശമില്ലാത്തതുകൊണ്ട് ആയിരിക്കും പക്ഷെ ഇപ്പോ കൂടുതലും നമ്മൾ മലയാളിസ് മോഡേണിലേക്ക് മാറുമ്പോൾ അല്ലാതെയുള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പോ ഇംഗ്ലീഷുകാരൊക്കെ ആണെങ്കിലും നമ്മുടെ ഇവിടെ വന്നിട്ട് അവര് നമ്മ ഏ രീതിയിലേക്കാണ് ഡ്രസ്സുകൾ ഒക്കെ സാരിയോ സാരിയാണെലും ഉം മറ്റേ
ആ അവര് എന്നും ആ ഒരു ഡ്രസ്സ് ധരിച്ചിട്ടേ ആ അവര്ക്ക് ഇത് ട്രഡീഷണലൊക്കെ കാണുമ്പോ പറയണ പോലെ നല്ലൊരു കൗതുകം തോന്നിയിട്ട് അവര് അങ്ങനെ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പ നമ്മളാണെങ്കിലും അതെ ഇപ്പ ഗോവയിലൊക്കെ പോവുകവാണെങ്കിലും അവിടെ പോയി ചുരിദാർ ഒന്നും ഇട്ടു നട ഇല്ലല്ലോ ഗോവ ഒക്കെ പൂവാണേല് ഇവരൂഅല്ലേ ഏ അങ്ങനത്തെ ഡ്രസ്സ് ക്കെല്ലട അപ്പൊ ഇവിടുന്ന് പോവും ഇപ്പ ഞൻ ഫ്രണ്ട്സിനെ കൊറെേ പേര് പോയിട്ട്് ഇവിടെള്ള ഇവിടെ നിക്കുമ്പോ ഒരു ഭയങ്കര പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നത് അവരൊക്കെ അടെ പോയിട്ട് സംഭവംല്ല രസണ്ട് കട്ടോ പണ്ടത്തെ കാലംന്നോക്കെ പറഞ്ഞു കഴിഞ്ഞൽ നമുക്കിപ്പോ എന്തെലും ഒരു മോഡേൺ ഒന്ന് ജീൻസ് ഇട്ടാ തന്നെ ആളുകൾ പറയും എന്താ അങ്ങനക്കുള്ള ഡ്രസ്സ്കൾ ഇട്ട് നടക്ക കക്കണത് കണ്ടില്ലേ എന്നൊക്കെ പറയും അല്ല അങ്ങനത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെർന്ന് പണ്ട്
അതെ ഇപ്പം മൊത്തം കുട്ടികൾ എന്താ ജീൻസ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒ ഒരു വീട്ടില ഒരു ആൺുട്ടിയ ഒരു പെൺകുട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ് തോി ഇരെ കൂട്ടി കൂട്ടി മാറിയിട്ടുള്ളൂ പണ്ട അങ്ങനെ ഇല്ലേ നല്ല പണ്ടങ്ങനെയല്ലായിരുന്നു ആൺകു ക്കൊരു ഡ്രസ്സ് പെൺകുട്ടിക്ക് ഒര് ഡ്രസ്സ്‌ ഡ്രസ് ഇപ്പ അടിയാ എന്റെ പാന്റ് നീ എടുത്തു നിന്റെ ടീഷർട്ട് എന്റെ ടീഷർട്ട് എടുത്തു
ഇപ്പൊ ഹസ്ബന്ഡ ആൻഡ് വൈഫും അങ്ങനെണ്ടേ അവര് വീട്ടിലൊക്കെ ഇട ഡ്രസ്സ ആണെങ്കിലും ട്രൗസറും ബനിയനൊക്കെ ചിലപ്പോ ഹസ്ബന്ഡന്റെ പൊക്കെട്ടുണ്ടാവ അപ്പ ഹസ്ബന്ഡ് ഇങ്ങനെ ട്രോള് പോലെെ കണ്ട്ണ്ടോ മെ റ്റേ അവരെ മറ്റേ ഉടുപ്പൊക്കെട്ട് വന്നിട്ട് നീ മുതല് ങ്ങി ഏട്ടാടാ പോണ ന്നൊക്കെ പർഞ്ട്ട് കാരണം അവര് വാങ്ങിയ ഡ്രസ്സിടല്ലെ താണ് കൊർച്ചും കൂടി ഫ്രീ ആയിട്ടിങ്ങനെ നമുക് നടക്കാനൊക്ക പറ്റ് മ്പോ കെടക്കുമ്പഴക്കെ ഇടാനൊരു ഫ്രീയും കെടക്കുമ്പഴൊക് ഒരു ഉം
അതെതെ പിന്നെ ചിലര് ച ചിലർക്ക് അങ്ങനെരിതുണ്ടല്ലോ മറ്റ ഒരു അത്രയും പ്രിയപ്പെട്ട പഴയ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ എടുത്ത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കൊതി അങ്ങനെയുള്ള ആൾ ആൾക്കാരുണ്ട് കൊതിയുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒരു വിഭാഗമുണ്ട് അപ്പം അതൊക്കെ ആരിക്കും കൂടുതലും പക്ഷെ എന്നാലും നമ്മളുടെ ആ നാടൻ വസ്ത്രധാരണ അത് എത്രയൊക്കെ മോഡേൺ വന്നെന്ന് പറഞ്ഞാലും അതെന്തായാലും ആ ഒരു കൾച്ചർ മാറില്ല
അതെ ഇപ്പൊ പിന്നെ കൊറച്ച് പ്രായം ആയിട്ടുള്ള അമ്മമാര് അതെ പണ്ട് എന്നൊക്കെ പറയുമ്പോ എനിക്ക് അത് തീരെ അങ്ങോട്ടു അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു ചുരിദാർ ഇടാൻ പറഞ്ഞാലോ അല്ലെങ്ക മാക്സി ഇടാൻ പറയുമ്പോഴൊക്കെ പണ്ട് കാലത്തൊക്കെ സെറ്റും മുണ്ടൊക്കെയല്ലേ ഉടുത്തുണ്ടാരുന്നത് അതിൽ നിന്ന് തന്നെ മാക്സിലേക്ക് മാറാൻ പറ പറയുമ്പോഴും ആളുകൾക്ക് ഒരു മടി പോലെയാണ് കാരണം മറ്റുള്ളവരെന്താ വിചാരിക്കാ അങ്ങനെ ചെയ്യാൻ ഒരു മടിയും കാര്യങ്ങളൊക്കെ ആരുന്നു പക്ഷെ ഇപ്പോന്ന് പറയുമ്പോ ആ ഇല്ല ഒരാൾയെന്താ ചെയ്യണിച്ചെങ്കിൽ പിന്നെ അത് അങ്ങനെ അങ്ങനെയാണ് മാറി മാറി വരും ഇപ്പ ഞങ്ങളുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കൊറച്ച് പ്രായമുള്ള ഒരു മുപ്പത് വയസിന് മ മൈകളിലുള്ള ആളുകളൊന്നും ആ സാരിയല്ലാണ്ട് ചുരിദാറന്നൊടില്ല ഇത് അവര് ആ ഒരു സാഹചര്യത്തിലൂടെ അങ്ങനെ കടന്ന് വരുന്നകാരണം അവര് അങ്ങനെ ചെയ്യില്ല പക്ഷെ ഞങ്ങള് ഓ കുറച്ച് ഞങ്ങള ഇങ്ങനെ കുറച്ച് മോഡൽ മോഡേൺ ആവുക കാരണം അമ്മമാരനൊക്കെ എങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോ അതായത് കുറെ പ്രായത്തിലുള്ളങ്ങനെ ആളുകളുണ്ടെ അപ്പൊ അവരൊക്കെങ്ങനെ ചെയ്യുമോ എല്ലാവരും ഇപ്പൊ ചുരിദാറന്റെ ഒരു അതായത് സാരി മാറ്റിയിട്ട് ചുരിദാറൊക്കെ ഇടുന്ന ഒരു പ്രകൃതായിട്ട് മാറിയിട്ടുണ്ട്
എന്റെ അമ്മ നാട്ടില് അമ്മ നാട്ടില് ആ മുണ്ടും ബ്ലൗസ് ആണ് തോർത്തും നാട്ടില് വീട്ടി ക്ക്ന്ന വേഷം ഇഷ് ക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പം എ നൈറ്റി ടും. നൈറ്റി ഇടിക്കും അപ്പ അതിലേക്ക് പക്ഷെ അവിടെ അപ്പാള് മാറും അതെ അതെ പക്ഷെ അങ്ങനെ ചെയ്യില്ല പിന്ന ഇപ്പൊ എത്രയോ പ്രായം അതെ അതെ എത്രയോ പ്രായമുള്ള അമ്മമാരിപ്പോ ചുരിദാറൊക്കെ ഇട്ടിട്ട് പുറത്ത് പോന്നു ജീൻസ്
ആ ജീൻസിട്ട് പോണു നമ്മള് ഈ ട്രിപ്പൊക്കെ പോകുമ്പോഴാണ്. കൂടുതൽ അങ്ങനെ കാണ തോന്നുന്നു അങ്ങനെ അങ്ങനെ കണ്ട് കണ്ടിട്ടാണ് നമുക്ക് മന് ആ ഇവരൊക്കെ കിട്ന്ണ്ട് അപ്പൊ നമുക്ക് ഇട്ടോണ്ട് ഇപ്പ എന്താ അങ്ങനെയൊക്കെ ഈ നാണക്കെട്ടെക്കെ മാറ്റിട്ടേ അവരുടെ അടുത്ത് ഇങ്ങനെ അതായത് അവരെ കൺവിൻസ് വെച്ചിട്ട് എടിപ്പിക്കാന്ന് പറഞ്ഞയ്ഞ്ഞാല് അങ്ങനൊക്കെ നടുകൊള്ളൂ ഇപ്പ എവിടെലൊക്കെ പോക്മ്പോ കണ്ടോ ഇവർകൊക്കെ ഇടാച്ചാങ്കില് പിന്നെ ന്താ ഇട്ടാല് അങ്ങനൊക്കെ മൈൻഡ് വന്നാ
അതെ അതെ ആഹ് കൊഴപ്പല്ല നമ്മുടെ ഒരു അമ്മ ഇണ്ടായിരുന്നു ആ അമ്മ ഇതുപോലെ സാരി യെ ഉടുക്കൂ പിന്നെ നമ്മുടെ കൂടെ കൂടി കൂടി കൂടി പുള്ളിക്കാരി ഇപ്പോ ചുരിദാറ് എവിടെലും ദൂരെ പോവുമ്പോ ഇടുവൊള്ളായിരുന്നു. ഇപ്പ ഇടക്ക് നമ്മടെ ടൗണിലൊക്കെ പുള്ളി ചുരിദാർ ഇട്ടിട്ട് പുള്ളിക്കരി വെരലൊക്കെണ്ട്
ആ ആ നമക്ക് ഇഷ്ടണ്ടങ്കില് അഹ് ചെയ്യണോണ്ട് ഒരു കൊഴപ്പുല്ല നമക്ക് താല്പര്യല്ലാണ്ടയത്ത് ഒരാള് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ചെയ്യണ ക്ക നല്ലതെ നമുക്ക് ഒരു ആ പറയുമ്പോഴതിന് നമുക്കൊരു ഇഷ്ടണ്ട്ച്ചെങ്കിലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നല്ലതാവും
അതെ അതെ അതെ അതെ പക്ഷെ എന്നാലും എത്ര വന്നാലും നമ നമ്മുടെ ആ ഒരു പഴയ സാരി ബ്ലൗസ്. അല്ലെങ്കിൽ സെറ്റ്സാരി ആ ഒരു കേരള തനിമ അതിന്റെ ഒരു ഭംഗി വെറെ തന്നെയാണ് പക്ഷെ എന്നാലും ഇനിയിപ്പ ആഹ ശരി ആയിക്കോട്ടെ